ഹലോ
ആ
കേൾക്കുന്നില്ലേ അല്ല വിശേഷം ആ ആഹ ആ നല്ല വിശേഷം സുഖമായിട്ടു പോണ്
മഴയൊക്കെ ഇണ്ടാ അവിടെ
മഴ ഇന്നലെ രാത്രി ഇന്ന് വെളിപ്പിന് നല്ല അടിപൊളി മഴയായിരുന്നു
ആ അത അത എല്ലാർത്തും അധികം പെയ്തിക്കണ തോന്നണ അല്ലേ ഞങ്ങള അവിടെയിണ്ടായിരുന്നു
അതെ ആ ആ ആ നല്ല മഴയായിരുന്നു നല്ല കറണ്ടൊക്കെ പോയി ഉം
അതെ ആ കറൻ്റ് ഇപ്പൊ ചൂടായിട്ട് നല്ലോണം കറൻ്റ് ക ട്ടുണ്ടായിരുന്നല്ലോ ചൂട്- മഴയെ മഴയില്ലാത്തതുകൊണ്ടെ പിന്നെ മഴ പെയ്തിട്ട് പിന്നെ ഇതിന് ലേശമോരു ആശ്വാസം ഉണ്ടായിരുന്നു കറൻ്റ്
അതിപ്പഴത്തേ ചൂടി- ഈ പ്രാവിശ്യലേ ഇതുവരെ ഇല്ലാത്തൊരു ചൂടായിരുന്നു
അതെ ആ ഇനി അതിന് കൊല്ലം ചെല്ലുന്തോറും നമുക്ക് ചൂടും ഒക്കെ കൂടി വരുനേ ചെയ്യണത് ഉം നമുക്ക് മഴ പെയ്യാണെങ്കിലും നല്ലോണം മഴ പെയ തെയതെ വേറെ വല്ല അപകടത്തിള്ള വരും
ന്നെ പ്രകൃതി അതേ പ്രകൃതി ലും അതെന്നെ പ്രകൃതിക്ഷോഭിക്കാ തീരുമാനിച്ചേക്കുന്നേ
ആ അതെ പിന്നെ ചോറും കറിയൊക്കെ ആയോ
ആ ചോറ് ചോറെ വടിച്ചട്ടില്ല റൈസ് കുക്കറിലുണ്ട് വടിക്കണം
ആ ആ
ചക്കക്കുരുവും
ആ ആ ഇപ്പൊ പിന്നെ ചക്ക ചക്കയൊക്കെ നല്ലോണം കിട്ടണതുകൊണ്ട് ചക്ക കൊണ്ടുള്ള വിഭവങ്ങളൊക്കെ നല്ലോണം ചക്കയും മാങ്ങയുള്ള കാലായതുകൊണ്ടെ ആ
മുറിച്ചി ട്ടില്ലിപ്പോ ഇന്നല്ലേ ഒരെണ്ണം മുറിച്ച് അപ്പോ എല്ലാർക്കും കൊടുത്തു ഇന്നിപ്പോ ഒരെണ്ണം ആ ആ പഴുത്തിട്ടുണ്ട് അതെ ഞാനിന്നലെ പറിച്ചിട്ട് അത് തന്നേ ഇന്നലെ പറിച്ച് വെച്ചിട്ട് ഞാന് ഇന്ന് എടുത്ത് കഴിച്ചി ചക്കാന്ന് വെച്ചാ ഇഷ്ടംപോലെ കഴിക്കും ഞാൻ
ആ ചക്കയൊക്കെ നല്ലതാണ് നല്ലതാണ് ചക്ക ചക്കക്കുരു ഒക്കെ ചക്കക്കുരു ഒക്കെ ആ ചക്കക്കുരു ഒക്കെ നല്ല ആ മയ എന്നാണല്ലോ നമ്മക്ക് കാൻസറിനൊക്കെ നല്ലതാണന്ന് പറയുന്ന കേക്കാം ഉം
ക്കക്കുരും ചെമ്മീനും ചെമ്മീം പുളീമൊക്ക ട്ട്കാട്ട് കറി വെച്ചിട്ടുണ്ട് പിന്നാ തും ന്തുട്ട ബിട്രൂ
പിന്നെ നമ്മള് വി ത്തിലന്നെ ണ്ടാക്കിയതായതുകൊണ്ട് വേറെ വെഷെ കാര്യങ്ങളൊന്നും ഉണ്ടാവൂലല്ലോ.
ഞാൻ ഒലത്തി വെച്ചിട്ടുണ്ട് ഉം.
പൊറത്ത്ന്നാവുമ്പഴാണ് നമ്മ പൊറത്തുന്ന് വാങ്ങി കഴിക്ക
ആ ഇവിടങ്ങനൊന്നും പൊറത്ത്ന്ന്ങ്ങനെ വാങ്ങാറില്ല ഒക്കെ നമ്മ ഇണ്ടാക്കി കഴിക്കൊള്ളൂ. അപൂർവൊക്കെ നമ്മ പൊറത്തേക്ക് കൃഷിന്ന് വെച്ചിട്ടുണ്ടെങ്കില് യം മൊളക് വഴുതനാ
ആ അതെ മ്മക്ക് സാധാരണ നമുക്ക് ഉപയോഗി ആ ഉപയ നമ്മൾടെ ദിവസം ഉപയോഗിക്ക്ണേ പച്ചക്കറികളന്നെ നമ്മൾ വീട്ടിലിണ്ടാക്കിയാല് നല്ലതാണ് പച്ചമൊളക് തക്കാളി വെണ്ടക്കാ അ അതെ അതെ ആ ആരോഗ്യ
മ് അത്യാവിശ്യം പിന്നെ ഇല്ലാണ്ടാവുമ്പോ വാങ്ങിക്കും അങ്ങനെക്കെ.
അങ്ങനെതന്നെ നല്ലത് എല്ലാരും അതേപോലെ ചെയ്യാണ്ടെങ്കിൽ നമക്ക് വെഷല്ലാത്തെ പച്ചക്കറികളും കാര്യങ്ങളൊക്കെ കഴിച്ച് ആരോഗ്യത്തോടെരിക്കാ അസുഖങ്ങൾ കൊറക്
ല നമ്മള്ള വീട്ടില്ണ്ടാക്ക്ണീന് പ്രത്യേക ടേസ്റ്ററാണ് ല്ലേക്കാര്
അതെ ആ ആ ഇത് കൊറേ തോട്ടങ്ങളൊക്കെണ്ടോ പിന്നെ സ്ഥലങ്ങുണ്ടാവട് അ
ക് കൊറച്ച് സ്ഥലള്ളൂ ആ സ്ഥലത്തന്നെല്ലേ നമക്ക് ചെയ്യാൻപറ്റുള്ളൂ പ്പ ട്ടെറസിൻ്റെ മോളിലും ഒക്കെചെയ്യും ആ ആ ഞങ്ങക്കഞ്ച് പത്ത്സെൻ്റ് ഇ പത്ത് സെൻ്റീല് വീടന്നെ വരും പിന്നെ കൊറച്ച് സ്ഥലം ള്ളത് പിന്ന പതിന്റെ വീടിൻ്റെ മോളിലും അങ്ങനെ കേറ്റ്നില്ലാ
ആഹ് അപ്പ പിന്നെ സ്ഥലമില്ലെങ്കില് നമുക്ക് ടെറസിന്റെ മുകളിലൊക്കെ ആയിട്ട് ഗ്രോ ബാഗ് കട്ടിട്ടൊക്കെ നമുക്ക് ചെറ് ചെറിയ പച്ചക്കറികളൊക്കെ കൃഷി ഭവനിൽ നിന്ന് വിത്ത് ചെടികളൊക്കെ കിട്ടുവല്ലോ
ആ ഇവ്ടെ ഞങ്‌ക്ക്ന്നല വ് ആകൃഷ്‌വാണീന്നല്ലാണ്ട് അന്നെ ഇവ്ട ഒര് ഒന്നാം കടം പഞ്ചായ രിന്തിതീതന്നെ ഒര് വീട് ഇങ്ങനൊര് അലി ഫൗണ്ടേഷൻ എന്ന് പറയണൊര് ഇതുണ്ട്. അപ്പൊ അതീന്ന് അവര് ഇങ്ങനെ ഒര് ആ എത്ര വേണം വി ത് അല്ലങ്കില് ചെ തൈകളൊക്ക വന്ന് ചോയിക്ക്മ്പം പിന്ന അങ്ങ അങ്ങന ഇത്രണ്ണം എന്ന് വാട്സ് അപ്പില് അത് അന്നെ. വാ വാട്സ് അപ്പില് അയക്കുമ്പ ആ രണ്ട് രൂപ മതി നമുക്ക്
അതെ ആ ആ നമുക്ക് അധികം പൈസ കൊടുക്കും വേണ്ട റേഷൻ കാർഡ് കൊണ്ട് പോയാമതി.
ആ അപ്പൊ അങ്ങനായിട്ട് അ പതിവായിക്ക് അത് വാങ്ങ്ച്ചിട്ട് പാകം ചെയ്യൂട്ടാ മൊളകക്ക അത് വാങ്ങിച്ചിട്ട് ഒക്കെ നടും പിന്നെ പാവം ചെയ്യൂട്ടാ മുളകൊക്കെ
ആഹ് അൽ നല്ല മൊളകേള് പ്ന്ന ഉണ്ട മൊള ഉമ്മാതിവ്ടന്നെ ഞങ്ങളത്തിരി ഒള്ള മൊളക് ഒക്കെ ഇണ്ടാവും ടെറസിന്റെ മോളില് തന്നെ നമ്മള് ഗ്രോ ബേഗൊക്കെ വാങ്ങിയിട്ട് നമ്മളതിൽക്ക് മണ്ണ് നെറച്ചിട്ട് ഇണ്ടാക്കാണങ്കില് നല്ല വെയിലും ഒണ്ടാകും ടെറസിൻ്റെ മോളിലാവുമ്പോ
ചെടിച്ചട്ടികള് ഇണ്ട്. അപ്പ പിന്ന ചട്ണി നിക്കും. കുരുമൊളക് അത്യാവശ്യം നമ്മക്ക് ഉപകാരത്ത് അത് തന്നെ നമ്മക്ക് അത്യാ ച
ആ ആ അവിടെ പൊട്ടിയ ബക്കറ്റ് അങ്ങനൊക്കെ ഒണ്ടെങ്കിലൊക്കെ ക്ക് മണ്ണ് നെറച്ചിറ്റിണ്ടാക്ക് ആണെങ്കില് അത് ഉഹ് പിന്നെ ഇതായിട്ട് പോവോ തൊടൂലും ഒക്കെ നമ്മളതൊക്കെ ഇത് പ്ലാസ്റ്റിക്കിൻന്റ ഇട് ആണങ്കി അത് ക്ക് അവടെ ആ മണ്ണൊക്കെ കെടന്ന് പോകും എപ്പൊ അങ്ങ്നത്തെക്കെ ഓരോന്ന് ചെയ്യാണങ്കില് നല്ലത് തന്നേണ്. ഞങ്ങളവിട അട്ത്തൊര് തോട്ടം ഇണ്ട്. ഒരേക്കറ് തോട്ടം ഇണ്ട്. അവരയില് പിന്നെ തെ തെങ്ങും അതേപോലെ കവുങ്ങും അ കവുമുങ്ങും കൂടി കുരുമൊളക് വെള്ളി അങ്ങനെക്കെ ഇട്ടിട്ട് അതുപോലെ വാഴ
ആ, ആ, ആ അത് പിന്നെ ഇത്രയും സ്ഥല ഉള്ളപ്പോ പിന്നെ കൃഷി ചെയ്യാലോ അത് തന്നെ വരുമാനമുണ്ട്, നമ്മുക്ക് നല്ലസ്ഥലം ഇല്ല. ഉള്ളേല്‌ വാഴേ, അതൊക്കെ വെച്ചിട്ടുണ്ടിട്ടോ, ആ ഉള്ളതിൽ വാഴയും തെങ്ങും മൊക്കെ
ആ, അതെ ആ, അരക്കാനാണെങ്കിലും ഇപ്പൊ ഞമ്മുക്ക് എണ്ണ ആട്ടണം എന്നുണ്ടെങ്കില് ചില സമ
എണ്ണാട്ടാൻ കിട്ടലില്ല, എണ്ണാട്ടാൻ കിട്ടലില്ല അയിനുള്ളത് ഉണ്ടാവില്ലല്ലോ. കരക്കങ്ങനേ വേണം.
ആ പിന്നെ അങ്ങനൊക്കെ ചെയ്യുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്.
ഉം, ഉം, ഉം, ഉം
പിന്നെ വേറെ കുമ്പളങ്ങേന്റതും അങ്ങനത്തതൊക്കെ ചെയ്യാവാ വാഴണ്ടൊക്കെ പിന്നെ
ആവോ, ആ കുമ്പളങ്ങ ഉണ്ടായിരുന്നു ഇവിടെ ഇത്‌ പോയിട്ട് പിന്നെ മത്തങ്ങ ഉണ്ടായി.
അതിൻറെ ഇലൊക്കെ വെക്കലില്ലേ? നിങ്ങള് വെക്കലുണ്ടോ? ഇങ്ങനെ താളിപ്പ് പോലെ, മത്തന്റെല കുമ്പളന്റെ ല, ഒക്കെ, ആ
അല്ല അങ്ങനെ വെക്കലില്ല
ഇലാ ല്ലേ, ആ ആ, വെറുതെ നമ്മ കഞ്ഞിന്റെ വെള്ളത്തില് കുമ്പളന്റെല അതേപോലെ മത്തന്റെല, ഒക്കെ വെക്കലുണ്ട്. പിന്നെ നമ്മെടെ, മൊളകിന്റെ, മൊളകിന്റെ ഇല ഉണ്ടല്ലോ മൊളകിന്റെ എല്ല നല്ല ടേസ്റ്റാ, ആ മൊളകിന്റെ ഇല നമ്മള്. നല്ല ടേസ്റ്റ് ആണ് അത്, കൊറച്ച് കഞ്ഞിവെള്ളത്തില് പിന്നെ ചെറിയ യുള്ളിയും, പച്ചമുളകും കീറിട്ടേ ലേശം, കഞ്ഞി വെള്ളത്തിൽ അത് തിളക്കുമ്പോ ഉപ്പിട്ടിട്ട് പിന്നെ ഈ മൊളകിന്റെ എല നമ്മളതിലേക്ക് ഇട്ടങ്ങാണ്ട് വറ്റിക്ക, എന്നിട്ട് അതിലക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ ഇളക്കിട്ട് എനിക്കണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ്. മുളകിന്റെലൊക്കെ പ്രത്യേക രസാ എങ്ങനെ
മൊളകിന്റെ എലകൾ ഉണ്ടാവൂലേ, ആ അതേതാണെങ്കിലും കുഴപ്പില്ല, ആ എങ്ങനത്തെ ഏതലയാണെങ്കിലും കുഴപ്പില്ല, നല്ല ടേസ്റ്റ് ആണ്. ഇല്ല അരിയുണ്ട ജസ്റ്റ് ഒന്ന് രണ്ടു മുറിയക്കിയാ മതി അങ്ങനെ അരിയേണ്ട കാര്യമൊന്നുമില്ല ആ നല്ല ടേസ്റ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടാണത്, ആ, അത്പോലെ പയറിന്റെ, വേണ്ട വേണ്ട ജസ്റ്റ് വെറുതെ കഞ്ഞിവെള്ളത്തിൽ കുറച്ച് കഞ്ഞിവെള്ളത്തിൽ അധികം കഞ്ഞിവെള്ളം അല്ലാതെ കുറച്ച് നമ്മള് അങ്ങനെ കഞ്ഞിവെള്ള ചെറിയുള്ളി പിന്നെ ചെറുതായിട്ട് അരിയ പച്ചമുളക് കീറിട്ട് ഇട അതിൽക്ക് ഉപ്പും ലേശട്ട് ട്ട് അത് തേളക്കുമ്പോ ആ വെള്ളം തെ ളക്കുമ്പോ തിൽക്ക് ആ ഒരെല ഇട് അ നിട്ടത് വേ വേന്ത് കഴിഞ്ഞാൽ ആയിക് വേ ചെന്നതു കെ പച്ചവെളിച്ചെണ്ണ ഒഴി ക്കഅത്രേ ഉള്ളൂ നല്ല രസാണത് ചോറിൽ കൂട്ടി കൊഴച്ച് കഴിക്കാന് അതേപോലെ പിന്നെ പയറിന്റെ എ ലണ്ടല്ലോ പയറിന്റെ ഇല തോരം വെച്ചാലും നല്ല ടേസ്റ്റാ ചെറുതാക്കി അരിഞ്ഞിട്ട് ആഹ അത് വെക്കാറുണ്ടോ
അങ്ങനെയെന്ന് ചെയ്യാം
ആഹ അത് രസമാണ് വയറിന്റെലുപ്പു ട്ട്ട് ഇട്ട് വേവിച്ചിട്ട് അതിൽക്ക് തേങ്ങ തേങ്ങേൽ നമ്മള് ചെറിയ ഉള്ളീം പച്ചമുളകും ഒന്ന് ജസ്റ്റ് ചതക്യ ഇങ്ങട്ട് അതൽ ക്ക് പിന്നെ ഇല വെന്ത് കഴിഞ്ഞാല് അയിക്ക് തിട്ടിട്ട് ഇളക്കിയിട്ട് ഇതേപോലെ പച്ചവെളിച്ചെണ്ണ ഒഴിക്ക്യ അത് നല്ല രസമാണ് അത് കൂട്ടാന്
മ് മ് ആ ഞങ്ങള ടെ ഉപ്പേരിയ ഒക്കെല്ല ഇണ്ടിട്ടാ ഈ ത്തെ ടല
ആഹ ആഹ
ഉ ആഹ അതന്നെ വെക്കണ മുളകിന്റെല്ല നോക്കട്ടെ പിന്നെ ഇത് വെക്യും യ എന്തുട്ടാ പറയാ ഓ യ മുരിങ്ങലെഎല ഒക്കെ വെകും
ആ ആ മുരിങ്ങന്റെല ചീര ചീരൊക്കെ ഉണ്ടോ അവിടെ
ത് ണ്ടായതൊക്കെ
ആ ആ
ചക്ക ഉം
പിന്നെ പരിപ്പൊക്കെട്ട് ങ്ങട്ടും വെക്കാം തേങ്ങരച്ചിട്ട് പിന്നെ ഉപ്പേരി തോര റ്റും അതേപോലെ താളിപ്പും താളിപ്പ്ക്കലുണ്ടോ ചീ ചീര കഞ്യള്ളത്തിൽ താളിക്കല് ഇണ്ടോ അങ്ങനെയല്ല ലെ ആ ഇല്ല അല്ലേ ആ ആ ഞങ്ങള് നമ്മള് എറച്ചിയൊക്കെ വെക്കാണെങ്കിലേ ബീഫ് ഒക്കെ വെ ക്കണെങ്കില് അമ് ആ ചോറിലെ നമ്മള് ഇ ഇല താളിച്ചിട്ട് നമ്മള് കൂട്ടുന്നത് നല്ല രസആണ് കൊമ്പിനേഷനാ ആ ച്ചി വരട്ടിയതും അതേപോലെ പിന്നെ ചീര ചീരറ്റല താളിച്ചത് അല്ലെങ്കി മുരിങ്ങ താളിച്ചതോ പരിപ്പിട്ട് വെക്കണത് രസമാണ് അങ്ങനെ ഇങ്ങനെ വെക്കണത് രസ പേസ്റ്റ് ആണ് അങ്ങനെ ഏതായാലും നല്ല പച്ചക്കറികൾ നമ്മളെ വീട്ടിലുണ്ടാക്കി തന്നെ നമക്ക് കഴിക്കാ ഞാൻ പല റെസിപ്പീസ് അറിയാ ചെയ്യാത്തത്ണ്ടെങ്കിൽ ഒന്ന് നോക്കി കൊണ്ടു ആ എന്നാ ശരി ന്നാ പിന്നെ വിളിക്കണ്ട് മസ്